ഹലോ ആഹ് കേക്ക്ണില്ലേ കേക്ക്ണില്ലേ ഹലോ ആഹ് ആഹ് ആഹ് ഇഞ്ഞമ്മക്ക് കൃഷിനെ പറ്റി സംസാരിച്ചാലോ കൃഷിയെ പറ്റി സംസാര്ച്ചാലോ
അതിനെ കുർച്ച് സംസാരിക്കാം കൃഷി കൃഷി അടിപൊളിയാണ് ല്ലേ
ഉം എന്താ കൃഷിയുണ്ടോ വീട്ടില്
വീട്ട്ല് ല് കൃഷി വൽതായിട്ടൊന്നുല്ലെങ്കിലും നമ്മള് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കിള്ളതൊക്കെ ഉമ്മ തയ്യാറാക്കാറുണ്ട് തക്കാളി പച്ചമുളക് തൊടങ്ങിയവ
ഏഹ് വെജിറ്റബിൾസൊക്കെ കയിക്കാറുണ്ടോ
വെജിറ്റബിൾസ് കൈക്കല്ണ്ട് അതാണ് നമ്മളെ ഹെൽത്തിന് ഏറ്റവും നല്ലത് സൊ അത് നല്ലോണം പ്രിഫറെയ്യലുണ്ട്
ആഹ് എങ്ങൻത്തെ എങ്ങൻത്തെ വെജിറ്റബിൾസാണിഷ്ടം നല്ല എരിവുള്ളതാണോ അതോ സാധാ
എനിക്കി എലവർഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ
ആഹ് എലവർഗ്ഗങ്ങളൊക്കെ തിന്നാ നല്ലതാല്ലേ ബോഡിക്ക് വൈയ്
ആഹ് ഏഹ് അത്ര നല്ലത് വേറൊന്നും വരില്ല വെജ വെജാണ് ഏറ്റവും നല്ലത് നോ
ഇതാണല്ലേ കയിക്കേണ്ടത്
അതെയതെ ഹെൽത്ത് ആയിട്ടു ഹെൽത്തിയായിട്ടുള്ള ഫുഡാണ് നമ്മളെപ്പോഴും പ്രി പ്രിഫർയ്യേണ്ടത്
ആഹ്
ഇയാൾടെ വീട്ടില് എ എന്തെങ്കിലും കൃഷി ചെയ്യാറുണ്ടോ
കൃഷിയായിട്ടൊന്നുല്ല പഷെ പച്ചമുളക് കരിവേപ്പിന്റെല അതേപോലെ മല്ലിച്ചെപ്പ് അങ്ങൻത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെണ്ട് ഇങ്ങനെ പ്രിട്ടൺ നമുക്ക് ഒന്ന് ആ ക്യാഷലായിട്ട പെട്ടെന്നൊക്കെ ആവശ്യം വരുമ്പോ എടുക്കാനും അതിന് പറ്റിയ സാധനങ്ങളൊക്കെണ്ട് പിന്നെ ഇപ്പ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുയിച്ചിട്ട ട്ടൊണ്ടിരിക്കാണ് ഏഹ് തെങ്ങ് അതേപോലെ ഏഹ് ഉം മാങ്ങ
ആഹ് ആഹ്
ചക്ക അങ്ങനെ
ആഹ് ഞങ്ങള വീട്ട്ലും അതെക് ഒക്കെ നെറയെ ഇണ്ട് ചക്ക മാങ്ങ തൊടങ്ങിയവ അത് അമ്മക്ക് ഈ സീസൺ ആവുമ്പം നറയേ നമ്മള് വീടിനട്ത്ത് വീടിന് അട്ത്ത് ഇള്ളോർക്കും കൊടുത്താൽ പോലും തീരൂല അത്രുണ്ടാവും
ഇതൊക്കെ ഞമ്മളെ പ്രകൃതി വിഭവങ്ങളാണല്ലേ
അതെ അതെ കയിക്കാന് ഒരുപാട് ടേസ്റ്റാണ് ബോഡിക്കും നല്ലതാണ് എല്ലതും കൊണ്ടും നമുക്ക് അത് ഉഷാറാണ്
ഉം മാങ്ങാേണ്ടൊക്കെ എന്തൊക്കെ ഇണ്ടാക്കാ ഇപ്പൊ ഫുള്ള് മാങ്ങ സീസണായതോണ്ടെന്നെ
അതെ നമ്മള് ഫോണ് തൊറന്നാ ഫുള്ള് അതെ കാണാനാെള്ളൂ മാങ്ങ കൊണ്ട് മാങ്ങഅച് ച്ചാർ മാങ്ങ ചമ്മന്തി മാങ്ങ എങ്ങനെ തൊടങ്ങിയ പലെ സാധനങ്ങളും
ഉം പിന്നെ ചക്കയൊക്കെ തിന്നോ
ഓഹ് എല്ലാംതിന്നും ഇഷ്ടാണ്
ഉം ആഹ് ചക്കകൂട്ടാൻ തിന്നോ
ഓഹ് ചക്കക്കൂട്ടാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചക്ക കൂട്ടാനും മൊളക് ചമ്മന്തിം നല്ല കോമ്പിനേഷനാണ് പണ്ടു ഇള്ളോര് കൃഷി ചെയ്ത് വെച്ച് ഇണ്ടാക്കി വെച്ചോണ്ട് ഇപ്പൊ അതൊക്കെ നമുക്ക് കഴിക്കാനായി
ആഹ് ഇനി ഞമ്മളും ഭാവി തലമുറക്ക് വേണ്ടീട്ട് നമ്മളും അവർക്ക് ഇണ്ടാ ക്കി വെക്കണം
ഓഹ് തീർച്ച് തീർച്ചയായും അത് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങളെന്നേണ്
ആഹ് പിന്നെ
പിന്നെ
പിന്നെ ഏതൊക്കെ ചെടികളാ ഇള്ളേ
പേന് പിൻ ഞങ്ങള് കൃഷി ചെയ്യ്ണതായിട്ട് അങ്ങനെ കൂട്തലൊന്നും ഇല്ല തക്കാളി തക്കാളി ഞങ്ങള് നല്ലോണ്ണം കൃഷി ചെയ്യാറുണ്ട് അത് നല്ലം പറിക്കലും ഇണ്ട് അത്
ആഹ്
വീട്ടില് എല്ലാർക്കും ഒരു ക്രൈസാണ് തക്കാളി കൃഷി
ആഹ്
അത് നമ്മള് നട്ട് വളർത്തി അയ്മന്ന് പറിക്കുമ്പൊ ഇള്ള ആ സന്തോഷം ഇണ്ടല്ലോ അത് വേറെ പറയ്ണ പ പറയാനൊന്നും കയിയാ അതെ അതെ നല്ലൊരു അടിപൊളിയാണ്
ആഹ് തക്കാളി കൊണ്ട് ഇങ്ങള് തക്കാളി കൂട്ടാന് അങ്ങനെ പിന്നെ കറികൾക്ക് ഉപയോഗി
കറികൾക്ക് ആഹ് തക്കാളി എല്ലാ കറികൾക്കും ഹ് പ്രിയപ്പെട്ടതെല്ലേ ആഹ് തക്കാളി ഇല്ലാത്ത കറി ഒന്നിനും കൂട്ടാംപറ്റത്തില്ല അതെ അതെ
ആഹ് പിന്നെ പൊട്ടാറ്റോസ് ഇണ്ടോ
ഓഹ് നഞമ്മളെ വീട്ട്ലില്ല പക്ഷെ നമ്മളെ വീടിന്റ അട്ത്തൊക്കെ കണ്ട്ട്ട്ണ്ട് ആഹ്
ആഹ്
ഇയാള് കൃഷി ചെയ്യാറ്ണ്ടോ വീട്ടില് സ്വന്തായിട്ട് എന്തെങ്കിലും
എൻ എസ് എസിന്റെ ഭാഗായിട്ട് ഞാൻ ചെയ്ത്ട്ട്ണ്ട്
ഓഹ് എൻ എസ് എസ്സിന്റെ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്ല്ലേ
ആഹ് അപ്പൊ അതില് ഇങ്ങൻത്തെ ഓരോ കൃഷി കാര്യങ്ങളൊക്കെ ഏഹ് നല്ല നല്ലത് കാര്യങ്ങള് പ്രായാവ പ്രായായവരെ സഹായിക്കുക അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യാറുണ്ട്
ആഹ് ആഹ്
എന്ന് എ എന്നെസ്സെസ്സ് ഇപ്പഴും നല്ലൊരുതാണ്
ഉം കേട്ടിട്ട്ണ്ട് ഞാന് അതില് പങ്കെടുത്തിട്ടില്ലെങ്കിലും ഞാൻ ഒരുപാട് കേട്ടിട്ട്ണ്ട് പിന്നെ ഞമ്മളെ കൂടെല്ലോലും അതിന്റെ ഒരു ഭാഗാണ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും
ആഹ് പിന്നെ വൃദ്ധസദനൊക്കെ സന്ദർ സന്ദർശിച്ചിട്ടുണ്ടോ
വൃദ്ധസധനം സന്ദർശിക്കാള്ള ഒരു ചാൻസ് കിട്ടിട്ടില്ല പക്ഷെ നല്ല ആഗ്രഹണ്ട് സ സന്ദർശിക്കാന് പിന്നെ പ്രായാരോരം അവരെ സന്തോഷിപ്പിക്കാനും ഇതൊക്കെ ആഗ്രഹണ്ട് ഭാവില് കയ്യട്ടെന്ന് ആഗ്രഹിക്ക്ണു
ആഹ് പ്രാർത്തിക്ക
ന്ന്ട്ട്
ഉം ഇങ്ങെ സന്ദർശിക്കാണെന്ന്ണ്ടെങ്കി അവർക്കും ഒരുപാട് സന്തോഷം ണ്ടാവും ഞമ്മ
നമക്കും അത് മനസ്സിന് ഏറ്റവും വല്ല്യൊരു സന്തോഷം അതെ അതെ
ഉം അവർക്ക് വേണ്ടി ടൈം സ്പെൻഡെയ്താ അത്രീം നല്ലത്
അതെ അവർക്ക് വീട്ടില് വാണ്ടാഞ്ഞിട്ടാണല്ലോ കൊണ്ടന്നാക്കിയത് അപ്പൊ നമ്മളവരെ സന്തോഷി പ്പിച്ച ദൈവത്തിന്റെ കയ്യ്ന്ന് ഒറപ്പായും നല്ലെ
നമ്മക്ക് നല്ല പ്രതിഫലം കിട്ടും ഉം പിന്നെ അനാഥാലയം സന്ദർശിച്ചിട്ടുണ്ടോ
ഇല്ല ഇല്ല അങ്ങൻത്തെ സ്ഥലങ്ങളിലൊക്കെ പോണംന്ന് ആഗ്രഹണ്ട് നമ്മുടെ വീടിന്റെ അട്ത്ത് ഒരു പാലിയേറ്റീവ് സംഭവണ്ട് അവടെ പോയിട്ടുണ്ട് അവ ടെല്ലെ രോഗികളൊക്കെ കണ്ടിട്ട്ണ്ട്
ആഹ് പാലിയേറ്റീവ് നല്ലൊരു സംരംമ്പാണ്
അതെ തീർച്ചയായും നമ്മള് നമു ക്ക് വെയ്യാതായാലോ നമുക്ക് ആവശ്യള്ള സം സഹായങ്ങളൊക്കെ അവര് ചെയ്ത് തെരും
ഉം എ എപ്പഴും ഒരു ഉപകാരാണ്
അതെ പറഞ്ഞാ തീരൂല ത്രക്കുണ്ട്
പാലിയേറ്റീവില് സഹായങ്ങളൊക്കെ ങ്ങനെ ഡ്രസ്സ് കൊടുക്ക അങ്ങനെക്കെ സഹായങ്ങളൊക്കെ ചെയ്താലും അവർക്ക് ഒരുപാട് സന്തോഷാവും പാവപ്പെട്ട ഒരുപാട് പാലിയേറ്റീവിന്റെ അംഗങ്ങളില്ലേ
ആഹ് അങ്ങനെ ചെയ്യ്ണത് ഏറ്റവും നല്ലൊരു കാര്യാണ് നമ്മള് ചെയ്യാൻ ശ്രമിക്കും ഇനി എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയട്ടെ
ആഹ് പിന്നെ ജൈവ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ വാഴ അങ്ങൻത്തെക്കെ ഓരോന്ന്
അത് നമ്മുടെ വീട്ടില് ഒരുപാടുണ്ട് ഞാനായിട്ട് ചെയ്തിട്ടില്ല വീട്ടില് ഉമ്മമ്മ ഉമ്മമ്മ നല്ല കൃഷി കാരത്തി ആയിരുന്നു അപ്പൊ പണ്ട് ചെയ്ത് വെച്ച കാര്യങ്ങള് പ്പ നമ്മള് അയ്ന്റെ പ്രതിഫലം അനുഭവിക്കാറ്ണ്ട് നമ്മള് ഒരുപാട് പയം കഴിക്കാറ്ണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് തോട്ടങ്ങളൊക്കെണ്ട് ആ തോട്ടന്ന് പറിച്ച് കഴിക്കും
ആന്നോ കൃഷിയൊക്കെ എങ്ങനെണ് പണ്ടെക് പണ്ടെക്ക് കുഴിച്ചിട്ടതായിരിക്കും ല്ലെ.
അതെ പണ്ട് ഉമ്മമ്മിം ഉപ്പപ്പൊക്കെ ഭയങ്കര കർഷകരായിര്ണു. അവർക്ക് ഒരുപാട് സ്ഥലങ്ങളൂണ്ടായ്ന് അപ്പവര് ഇള്ള ടൈം മുഴുവൻ ഈ പറമ്പിലായിരുന്നു ചെലവഴിക്കല്. കൃഷി വായ വെക്ക് തെങ്ങ് ഞങ്ങളുടെ വീടിന്റെ തായെയൊക്കെ ഒരുപാട് തെങ്ങുകളും വായകളും ഒക്കെ കാണാൻ കഴിയും. ഒരു പ്രകൃതി മനോഹരമായ സ്ഥലാണിത്.
ആഹ് ആഹ്. ജങ്ക് ഫുഡൊക്കെ അധികം കഴിക്കാറുണ്ടോ?
ഏഹ് കഴിക്കാറുണ്ടോ ചോയിച്ചാല് ആം കൊറവാണ് കയിക്കല്ണ്ട്.
ആഹ്. ജങ്ക് ഫുഡൊന്നും അധികം ശരീരത്തിന് നല്ലതു അല്ല.
അതല്ലേ നമ്മള് വെജിറ്റബിൾസ് കഴിക്ക്ണ അത്ര ഒന്നിനും വരില്ലല്ലോ അത് ഭയങ്കര കേടാണ് ജങ്ക് ഫുഡ്.
എന്നാലും ഈ ഒരു കാലത്ത് അങ്ങനെയൊരു ഇതാണ്. ജങ്ക് ഫുഡ് സീസണാണല്ലോ. നമുക്കൊന്നും പറയാനും വയ്യ.
അതെ.
നമ്മ വീട്ടില് അല്ല വീട്ടിൽ ആര് വന്നാലും ജങ്ക് ഫുഡ് കൊണ്ടുവരാ കഴിക്കാ അതൊക്കെ നമ്മുടെ ഹെൽ ത്തിന് ഭയങ്കരായിട്ട് ഇഷ്യൂ ചെയ്യ്ണ കാര്യങ്ങളാണ്.
ആഹ്. പിന്നെ വയസ്സായോലെ ഏഹ് വയസ്സായോൽക്കൊന്നും ജങ്ക് ഫുഡ് കൊട്ക്കാനേ പാടില്ല.
പാടില്ലാ അതവരുടെ അവർക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ പ പ റ്റ കൊറവായോണ്ട് പെട്ടെന്നവർക്കത് എഫക്ട് ചെയ്യും.
ആഹ്ആഹ് ആഹ്.
പിന്നീട് അവർ അത് വലിയൊരു നാശത്തിലേക്കാണ് നയിക്കാ. അത് വലിയവർ ചെറിയവർ എന്നൊന്നുംല്ല. ആർക്കും കഴിക്കാൻ പാടില്ല എന്നെങ്കിലും നമുക്ക് പൂതി വരുമ്പളൊക്കെ കഴിക്കാന്നല്ലാതെ സ്ഥിരം അത് ഉപയോഗിച്ചാൽ ഏറ്റവും ഭയങ്കര കേടാണ്.
ആഹ് ആഹ് പിന്നെ ഡ്രസ്സ് ഡ്രസ്സുകളൊക്കെ ഇട്ത്തോ?
ഓഹ് ഇ ഡ്രസ്സ്
ഇപ്പൊര് സീസണ് വെരാണല്ലോ.
അതേ സീസൺ പെരുന്നാളൊക്കല്ലേ. ത്തരം ഡ്രസ്സാ ഇഷ്ടം?
ഡ്രസ്സ് എല്ലതും ഇഷ്ടാണ്. പക്ഷെ ഈ ഒരു സീസണില് ഞാൻ ഇട്ക്ക്ണത് എന്താ വെസ്റ്റേൺ ആണ്. ഫോർമൽ പാന്റും അതേപോലെ അയിക്കൊരു കുപ്പായോം അങ്ങനൊക്കയിക്കാണ്ട്.
അഹ്ആഹ് ഈയ
അങ്ങനെ.
അങ്ങനെ. ഉം വീട്ടില് കൂടുതലായിട്ട് ആഹ് ഇന്നാ അയിക്കോട്ടെ. ഇന്നാ കോള് വെക്കാ. ഒമ്പതേ നാപ്പത്തെട്ടായി ഉം പെട്ടെന്ന് സമയം